ഹലോ ഹലോ കേൾക്കണില്ലേ ആ കേൾക്കുന്നുണ്ട് എന്താ വിശേഷം ഇവിടെയും മഴണ്ട് ആണല്ലേ മക്കളൊക്ക സ് പോയോ
ആ പോയി
എത്രാളുണ്ട്
ഒരാളെ ഉള്ളൂ
ഒരാളുള്ളൂ എത്രാ ക്ലാസ്സിലാ
എൽ കെ ജി ആ എൽ കെ ജി ഇപ്പൊ ആക്കിട്ടേ ഉള്ളൂ ആ
ഫുഡോക്കെ ആയോ ആ ഫുഡൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നെ ഇനി ഒന്ന് കുളിക്കണം ആണോ അതെ വെള്ളിയാഴ്ച ആയിട്ട് എന്താ സ്പെഷ്യലൊക്കെ ഇണ്ടാവോ
ആ സ്പെഷ്യല്
ഇത് കിട്ടീനി കണവ കണവ അറിയാവോ കൂന്തളല്ലേ ആ കൂന്തള് കൂന്തള് പറയും ആ ഓരോ ഒ ഓരോരോ നാട്ടുക്കും ഓരോരോ പേരാണല്ലോ വിളിക്ക്യ
അതെ അതെ അപ്പൊ കൂന്തലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നെയ്ച്ചോറ് വെച്ച് അതെ
ആ ഓരോ കോമ്പിനേഷ ണോ ഓരോരോ നാട്ട് ഇതിലെ
അതെ അതെ നിങ്ങള് ഇങ്ങനെ എടുക്കത്തില്ല കൂന്തല് റോസ്റ്റ് നേർ നെയ്ച്ചോറും
ല്ല ഇല്ല ഞങ്ങൾ ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് നെയ്‌ച്ചോറ് മീനേറ്റ് ഞങ്ങള് ഫിഷിന്റെ ഐറ്റംസ് കൊണ്ട് അങ്ങളങ്ങനെ നെയ്‌ച്ചോറ് വെക്കലില്ല ബിരിയാണി വെക്കും കഷ്ണം മീനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ബിരിയാണി വെക്കും അല്ലാതിങ്ങനത്തെ ഐറ്റംസ് ഞങ്ങള് വെച്ചിട്ട് ഞങ്ങള് ഇത് ഇണ്ടാക്കുകല്ലാട്ടോ ഞ ഞ ഞങ്ങൾ ഇവിടെ ഇണ്ടാക്കലില്ല നെയ്ച്ചോറ് ഇതേ പോ ചിക്കന് ബീഫ് കുറുമാ അങ്ങനത്തൊക്കെ ഇണ്ടാ ക്കെൽണ്ട് ഹസ്ബന്റ് പോ പോയോ ജോലിക്ക് പോയോ ആഹ് പോയ് മകനൊക്കെ എങ്ങനെണ്ട്.
എന്താ
എങ്ങനെണ്ട്മഴൊക്കെ എങ്ങനെുണ്ടോ ചോദിചെ നല്ല മഴ ഉണ്ടോ
നല്ല മഴയാണ് ഇപ്പ ഇച്ചിരി ഒരു വെട്ടം കാണു- അതെ അതെ
മയക്കാല സംഭവംഞ്ഞ്പ്പോ നല്ല സമയമാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയാ എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉള്ള കാലാണ് മഴ കാലം പറയുന്നത് ലേ ഞങ്ങളടെ അടുത്ത കുട്ടികൾ ഇപ്പ ഇന്നലെ ഇപ്പോ അടുത്ത് രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു തോട്ടില് പോയിട്ട് അതൊക്കെപ്പ നമ്മുക്ക് ഈ മയക്കാലം ഉണ്ടാഎപ്പോഴ ഓരോ പ്രശ്നങ്ങൾ നമ്മള് കേൾക്കുള്ളൂ മുങ്ങി മരിച്ചു അങ്ങനെ ആ വീട് പോയി കാറ്റത്ത് വീട്
ഉം ഉ
മരം വീണ് എന്ന് പ്രശ്നങ്ങളാണല്ലോ അതുല്ലാ പിന്നെ പോരാത്തേന്ന് അസുഖങ്ങളെ കാലം അതെ ഇപ്പ തന്നെ എന്തെല്ലാ അസുഖങ്ങൾ ഇപ്പൊ തന്നെ എല്ലാവർക്കും വയറൽ പനിവന്നു
അതെ
മഴ തുടങ്ങി ഒരാഴ്ച ആയിട്ടില്ല
ഉം
അപ്പോത്തിന് ഭയങ്കര അസുഖങ്ങൾ എലോട്ത്തും അസുഖങ്ങളും പനി ചർദി വയർ ഇളക്കംഒക്കെ ആയിട്ട്
അതെ
കുട്ടിക്കും തന്നെ സുഖം സ്കുൾ ഇഞ് അവധികൾ ഈ മക്കൾക്ക് വയ്യാ അത് കൊണ്ട് മഴക്കാലം ഇ പറഞമാതിരി വെള്ളം കുറച്ചുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടിന് എപ്പഴുനമുക്കൊ ഒരു പേടിയാണല്ലോ ഇപ്പൊ രാ ഇ നമ്മൾ കടന്ന് മഴ പെയ്തു ഇനിപ്പോകാറ്റ് അടിച്ച് ഇഞ്ഞ് ഇപ്പോ ഇത്എന്തെങ്കിലും ആവോ ഇത് വികുവോ എന്ത പൊട്ടുവോന്നൊക്കെ പേടിയാണല്ലോ നമുക്ക് വേനൽ കാല ഇ- ചൂടാണെങ്കിൽ പോലും നമ്മുക്ക് അത്ര പേടിക്കേണ്ട ആവശ്യ ഒന്നുല്ല എത് കുട്ട കുട്ടികക്ക് സ്കൂളിന് ഒരു ആ മറ്റേ ഇനിയിപ്പോ ഇനിയിപ്പോ എന്റെ കുട്ടിയക്ക് സ്കൂളിൽ മഴ കാരണം ഇനിയിപ്പോ ഒരു അവധി കൊടുത്താലെ കുട്ടികള് ഫുള്ള് പോകാണ് ഏ ഒക്ക ചാള വണി പോകയാണ് കുട്ടികള് അപ്പോളും പേടി അമ്മക്കന്നെ വേനൽകാലത്ത് ചൂടെ മക്കൾ പുറത്തേക്കല ആഹ് അകത്തന്നെ ഇരുന്നോളൂ ചൂടാണ് കാരണിട്ട് ഫാനിട്ട് അകത്തി ഇരുന്നോളു പക്ഷെ മഴ കലത്തങ്ങ മഴ കൊണ്ട് കളിക്കുക ഫുള്ള് മക്കള് പുറത്താണല്ലോ അകത്തിരിക്കൂലല്ലോ ഇവർ എന്റെ മക്കളൊക്കെ സ്കൂ സ്കൂളിട്ട് വന്നാ അപ്പഴ പോക മഴ ഏത് അ കുഴപ്പില്ല അത് വൈബാണ് വൈബാണ് പറഞ്ഞോണ്ട് ഓര് പോവകയാണ് നേ കളിക്കാൻ വേണ്ടി പോകയാണ് മഴത്ത് പിന്നെ വ ഏ അപ്പോരു രാത്രി വന്നു ഒരു മേലക്കയോ ഓരോ കാര്യങ്ങൾ ചെയ്യാ എന്തെസാല് ഏ ഞമ്മക് ഒരു പേടി എപ്പോഴും മനസില് ഇനി എന്തേലും ആവോ ഇടിവെട്ടുവോ അക്കെണ്ട്മ്മക്കോരു പേടി ഇടിവെട്ടിയക്കെ ആൾക്കാര് ഇങ്ങനെ ഇപ്പ ഞമ്മള് കേൾക്കണ്ടല്ലോ വാർത്തയിലൊക്കെ ഇടിവെട്ടിയ ആൾക്കാര് മരിച്ചുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ
ഉം ഉം
മഴ ആയാൽ ഒരു ഭയങ്കര ഒരു പേടിയാമ്മക്കെ എപ്പോഴും കാറ്റും കാറ്റ് വീശലും അപ്പൊ നമ്മക്ക് ഒറ്റക്ക് ഇരിക്കാത്തന്നെ പേടിയാണ് മഴ ആകുമ്പോ ആരെങ്കിലൊക്കെ ഇങ്ങനെ വേണം മഴക്കാലത്തൊക്കെ എല്ലാവരും കൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കണം വീട്ടിലിങ്ങനെ എല്ലാരും ഒരുമിച്ച് ഇരിക്ക അങ്ങനെ എല്ലാരും ഇരിക്ക വെക്ക ഏ ഫുഡ് കഴിക്ക അങ്ങനെയൊക്കെയായിട്ട് അപ്പൊ നല്ല രസണ്ടാവും മ കാലം പറഞ്ഞ കാലം ഇത് കൊടുക്കുമ്പോ ജോലും പോയി നമ്മളും ഇങ്ങനെ ഒറ്റക്ക് മഴയും കണ്ടങ്ങനെ ഇരിക്കുക
ഹ്മ്
മ്മക്കൊരു ബോറാണല്ലോ
അതെ
ആരെങ്കിലൊക്കെ ഒണ്ടെങ്കിൽ നല്ലാ രസാ എന്തെങ്ങനാ വേ എന്റെ ഫുഡൊക്കെ ഒണ്ടാക്കി ഇങ്ങനെ അത്ങ്ങോട്ട് ഇങ്ങനെ മഴ കണ്ടിയിങ്ങനെ ഇരിക്കാൻ നല്ല രസക്കാര്യാ ആരെങ്ങെക്കെ വാണം ഇങ്ങനെ കൂട്ടിനായിട്ട് ആ ചെലപ്പോക്കെ നമ്മക്ക് നേ ഒ ഇസ്ട്യാണ് ചെല സമയത്ത് നമക്ക് ഉണ്ടാവുല്ലോ ചിന്താവെരുമ്പോ അതും രെസായായി ഇയാള് ഇയാളെ വിശേഷങ്ങള് എന്തൊക്കെയാണ്
ആ ഇവടെ മഴ ഇങ്ങനെ പെയ്യുമ്പോ
പെയ്യുമ്പോ പേടി തോന്നും കാരണം നമ്മള് കഴിഞ്ഞ വർഷം ഓരോ ന്യൂസ കളും വയനാട്ടിലെ പ്രശ്നങ്ങളെക്കേ പിന്നാ വള്ളപ്പൊക്കെ ഉണ്ടാലന്നുർ നിങ്ങളെ ഭാഗത്തൊക്കെ വള്ളം കെറിയുണ്ട് വീടുക വൈള്ളൊക്കെ
ഇല്ല ഇല്ല നമ്മള് സേഫാണ് പശെ മറ്റുള്ളവരെ ദുഃഖങ്ങളി വാർത്തയിലൂടെക്കെ കാണുമ്പോഴാ പ്രശ്നം
ഒര് വെഷമാണ് നമ്മക്ക് കുഞ്ഞ് കുഞ്ഞ് മക്കള് വെങ്ങനെ കാണ ഞങ്ങക്ക് പ്രശ്നെന്നില്ലാ ആ ശേ ഞങ്ങടെ വീട്ടിയെട്ടത്ത് ഉണ്ട്ന്ന് മാത്രം മക്കള് ഇങ്ങനെ പോവുവാ ഇപ്പമ്മ ഇതൊക്കെ അങ്ങനെ ഒണ്ട് പശെ നമ്മള് സേഫാന്നാണ് പശെ നമ്മള് വീടി കുട്ടിക്ക് പോകാനെള്ള സംവിധാനങ്ങളൊക്കെ ഒണ്ട് പെഴെണ്ട് തോടയെ ഒക്കെ ഒണ്ട് കൊളങ്ങളൊക്കെ ഒണ്ട് മക്കളിങ്ങ്യാ പോകു എന്താ ഇതെപോലെ ടൗണാല്ലാ ആ ടൗണ്ക്ക് കൊറാച്ച് പോകാണ്ട് ഇവടന്ന് ക്കെ അപ്പം മക്കക്ക് നല്ലാ രസാ കാരണം ഇവർക്ക് കളിക്കാ ഉള്ള ഗ്രൗണ്ടും ഇതെ മേലെ കോളം തോട് പോലതൊക്കെ ഒണ്ട് അപ്പോയ ടീമും കൂടി എത്താം പിന്നെ ഓലിക്കും നോക്കണ്ടല്ലോ ആഹ ആഹ ഇപ്പ ഇന്ന് ഫുട്ബോൾ കളിക്കാൻ പോകും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാല്
ഓ ഓ ഇവിടെ ഫുട്ബോൾ കളിക്കണമെങ്കിൽ തന്നെ അവിടെ പറമ്പൊക്കിലല്ലേ ഫുട്ബോൾൊക്കെ കളിക്കുന്നു പക്ഷെ ഇവിടെ ടർഫൊക്കെ എടുത്തിട്ട് ഫുട്ബോൾ കളിക്കാൻ പോലും പറ്റും അത്രക്കെ നമ്മളൊരു ടൗൺ ഏരിയയില അതെ
അത് അങ്ങനെയാണ് ഇന്റെ വിട്ടില് അങ്ങനെ അത്ര സ്ഥലങ്ങളൊന്നുല്ല ഏ ഞങ്ങൾ ടൗൺ ഏരിയാണ് പക്ഷേ കല്യാണം കഴച്ചോട്ന്നാ വീട്ടില് അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്
ആ ആ
കോൾസയും പ്രായക്കാരുംണ്ടാവുമ്പോ ഫ്രണ്ട്‌സിന്റെ കൂടെയൊക്കെ ആ അപ്പൊ അങ്ങനെ പോലും പോകും കളിക്കാനായിറ്റും പിന്നെപ്പൊ അതൊക്കെഈ പ്രായത്തില് ഉണ്ടാവുള്ളൂന്നെ നമ്മള അങ്ങനെ അത് അങ്ങനാണ്ട് എതിര് നിക്കലുംല്ല
അങ്ങനെ അങ്ങനെ എതിർത്തിട്ട് കാര്യല്ല അവര് കളിക്കണല്ലോ അതെ
അ എത്രേ കളിച്ചാണ് വളർന്നത് ചെർപ്പത്തില് ഞമ്മക്ക് ഈ എത്ര മഴയ്തിട്ടും ഇനിയിപ്പോ ഏത് മഴയെങ്കിലു ഇപ്പോ നമുക്കൊന്ന് സ്കൂളിന് അവധി കിട്ടെലില്ലല്ലോ ഇല്ല ഇല്ല ഇപ്പൊക്കെ മഴൊന്ന് സ്ട്രോങ് ആയാ അന്ന അവധി പിറ്റേന്നും അവധിയൊക്കെ സ്കൂളിന് കിട്ട മക്കളാ അവധി കാത്തക്ക്ന്നു താവോ അങ്ങനെ കാത്ത് കാണല്ലോ ഞമ്മലോക്കിഞ് ഏത് മഴ പെയ്താലും അത് കൊണ്ടിട്ട് നമ്മള് സ്കൂൾക്ക് പോയിനി നനഞ്ഞിട്ട നമ്മള്ള്സ്കൂൾ സ്കൂൾ പോവും കാരണം സ്കൂളിന് പോലും അവധി ഇണ്ടാവൂല്ല അത് ഇഞ്ഞ് വിട്ട് വന്നാലും കൊറേ നല്ല രസേനല്ലോ
അതെ
ഇപ്പൊക്കെ മക്കള് ഫുള്ള് ഫോൺ മലല്ലേ അപ്പഞ്ഞി ഇപ്പോല് കളിക്കാണെങ്കില്ര്ച്ച് പ്പൊഴ്‌, നമ്മള് എതിർക്കേല്ല. അത്, ഇത്, പോലെ, എതിർത്തതാണ്. ഊല
അതെ
അങ്ങനെയുണ്ട് ഇപ്പൾത്തെ, മക്കളൊക്കെന്നർഞ്ഞാല് ഓല് കളിക്കാണെങ്കി കളിക്കാ, നിക്കാ, നിക്കാന്ന് നമുക്ക്, പറയാൻ, പറ്റൂലല്ലോ. പക്ഷേകളി കുമ്മഞ്ഞി പ്പോ ന്നേ നല്ല കാര്യേല്ല ഞ് മ അതെ ഞ്പ കുട്ടിക്ക് മാനസികഎ മായിട്ടാണെങ്കിലും ഇപ്പൊ വേൾഡ് കപ്പ് തുടങ്ങിയല്ലോ. മക്കൾക്ക് എന്താണ് ആവേശം.
ഉം
ഞമ്മള് ടീം അയില് ഇല്ലെങ്കി പോയിപ്പോ എ ഞമ്മ രാര് നിപ്പോ അയില് കളിക്ക്‌ണ്ടെങ്കി പോലും അത് വിശയേല്ല മക്കൾക്ക്. മക്കള്, ഫുള്ള്, അതിന്റെ, ബാക്കിലാണ്, ജയിക്ക വാങ്ങലും, മേടിക്കലു. നെ ഫ്ലെക്സ് വെക്കലും. അഹ് ഞ്ഞിപ്പോ ഒരു മാസം വേറരു വൈബിലയ്കാരം ആൾക്കാര്. ണ്ടാവ ഒള്ളി, വേൾഡ്കപ്പ്. പിന്നെ എപ്പൊ, സ്കൂളില്, വരെപ്പൊ, ഒരു, വൈബാക്കി, എടുക്കണ്. വേൾ വേൾഡ്കപ്പിന്റെത് അർഞാണ്ട് സ്കൂൾലൊക്കെ പ്പൊ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ണ്ടായിട്ട്. ഇഷ്ട്ടള്ള ടീമ് സെലക്ട് ചെയ്യാ അയ്ല് കളിക്ക അങ്ങനെക്കെ ആയിട്ട് ഞമ്മളൊക്കെ പോയപ്പോ പ് ആ ഏ ഞമ്മക്ക് ഇള്ള പോൽത്ത കാലല്ല ഇപ്പൊ ഇപ്പൊക്കെ പുതിയ പുതിയ കാലങ്ങളു ന്നെ പുതിയ ചിന്തകളും ആയിലേ പുതിയ രീതികളും ആയി സ് ക്കൂള്ളൊക്കെ
ഉം ഉം
എത്രോ എത്രേ ഭേദഗതി ഇണ്ടല്ലോ ഇപ്പൊ സ്കൂളിലൊക്കെ. നമ്മള് പോയ കാല ത് ഫുഡല്ല, കാര്യങ്ങളല്ല, സെറ്റപ്പ് അല്ല, ഫുള്ളേ, മാറിപ്പോയി, രീതി തന്നെ മാറിപ്പോയി. പഠിപ്പിന്റെയൊക്കെ
അതെ അതെ
ഇപ്പൊ കുട്ടിയോക്കൊരു പേടില്ല സ്കൂൾക്ക് പോവാ പറഞ്ഞാല്. നമകൊക്കെ ഒരു പേടെയ്നിം മ്മേ ഇനിപ്പോ എന്താ പറയാ എന്താ ചെയ്യാ വിചാര്ച്ചിട്ട് കുട്ടികൾ നല്ല സന്തോ അ അതാണ് ഞ ഞമ്മക്ക് അതാണ് പേടി കാരണം എന്താ അടി കിട്ടുവോന്ന് ഒറപ്പ കിട്ടും പക്ഷെ ഇപ്പോ ഞാൻങ്ങ അടി അടി അതില്ലല്ലോ
അതെ അതെ
നല്ല എന്താച്ചാ ഇപ്പൊ നല്ല കമ്പനിക്കാര അപ്പൊ ട്ടി ടീച്ചർമാരും കുട്ടികളും പറഞ്ഞാൽ എന്താണ് ഓലൊരു വൈബാണിപ്പം
അതെ അതെ
പോലെയാണ് കാണുന്നത് കുട്ട്യാളെ കുട്ട്യാള് അങ്ങട്ട് അങ്ങനൊക്കായിട്ട് നല്ലൊരു നല്ലൊ രു ഇതില പോണത് സ്കൂൾലൊക്കെ ഏ ഞമ്മക്ക് ബൊക്കസ് സ്കൂൾകോവാൻ പൂതിയാവാണ് ഇപ്പൊ ഇത് കാണുമ്പോളേ ഫുഡൊക്കെ കാണുമ്പോ സ് സ്കൂളൊ ഏ ഇപ്പൊക്കെ സ്കൂളിൽ എന്തോര് മെനുആ
അതെ
ഉച്ചക്കൊക്കെ നല്ല അടിപൊളി മെനു ആണപ്പൊക്കെ സ്കൂള ഉള്ളത് ഞമ്മളൊക്കെ പോയന്നുള്ള മെനു ഞമ്മക്ക്ന്നെ ചോറ്ന്നാ- ട്ടണ്ടുവൂല പഷേ മ്മള് കൈ ക്കും ഇപ്പം ചൂടോടക്കെ നമക്ക് കിട്ടല്ലേ ക്ഷെ ഇപ്പൊക്കെ സ്കൂൾ ജീ ചിക്കന് മ ചിക്കന് മ